കേൾക്ക്ണ്ടാ
ആ കേൾക്ക്ണ്ട്
ഉം കുട്ടി എന്താ കരിണ സൗണ്ട്
ഓനെ കരയല്ല ഓൻങ്ങനെ ഒച്ചണ്ടാക്കാ
ആഹ്
അംഗൻവാടിന്ന്
വന്നതാ ആ അയ് ശരി
പിന്നെന്താ ഇല്ല ചായ ഇപ്പൊന്നും കുട്ച്ചൂല മേലെകിട്ടൊക്കെ കൊട് കൊട്ക്കൊള്ളൂ
ഏ കഴിഞ്ഞിണ്ടാവില ലെ പരിപാടി ഒന്നും
ഏ ഏ
വീട്ട്ലാരെക്കെള്ളപ്പോ
ഇബടെ ഞാനും മക്കളും ഹസ്ബന്റന്നെ ഒള്ളൂ ഞങ്ങള് സ്വന്തം വീട
ആ ആ ആ
തറവാട്ട്ല് ഇമ്മീ ഇപ്പി ഒക്കണ്ട് പിന്നെ എളച്ചനും എളച്ചിയൊക്കെ ഇണ്ട്
ഏഹ്
ഇന്റെ വീട്ടില് ഇമ്മീ അനിയത്തി ആങ്ങളീം
ഏ ഏ അയ് ശരി ക്ക്യ വീട്ട് പോവാല് ല്ലേ
ആ പോവാറൊക്കണ്ട് പെര്ന്നാക്ക് പോയതാ പിന്നെ സ്കൂള് മദ്രസ്സൊക്കെ ആയല്ല ഇപ്പം
ഉം ഒഴിവില്ലല്ലോ
ഏ ഏ
ഞാനും പെര്ന്നാൾന് പോയി എടക്കൊക്കെ ഇമ്മ എന്നേം വിളിക്ക്മ്പോ അങ്ങ പോവും കുട്ടിയള് സ്കൂൾക്കോഴ എടെലൊക്കെ പോയിട്ട് അങ്ങനെ വരും അവടിം നാത്തൂമാര്ണ്ട് കുട്ടിയൾണ്ട്
ആഹ്
അപ്പം ഇമ്മാക്കും നേരം പോകാത്ത പ്രശ്നൊന്നുല്ല സമയല്ലായിയൊള്ളു
ആഹ്
ഓര് അംഗൽവാടി പോണതാണ് കുട്ടിയള്
ഏ
അങ്ങനപോവ്ണ്ട് പിന്നെ മൈലാഞ്ചി ഒക്ക ഇടോ
ഇല്ലേ ആ അഹ് ഇൻക്ക് അറിയന്നല്ല മൈലാഞ്ചി ഇൻക്ക് ഇടല അറിയില്ല ഞാൻ കൊറെ ശ്രമിച്ചു പക്ഷേ ഇൻക്ക് കയ്യൂലാ ഇടാന് വരക്കാനാടാ ഏഹ്
ക്ലാസിനൊന്നും ചേർന്ന്ട്ടുണ്ടാവൂലല്ലേ
അഅ് റിഞ്ഞില്ല നാളൊരു ഫ്രീ ക്ലാസ് ഉണ്ട് പറഞ്ഞത് അത് കൊറേ ഒക്കെ നോക്കി പക്ഷെ അങ്ങോട്ട് റെഡി ആവണില്ലേ ഫസ്റ്റ് റ്റായിട്ടായിരിക്കും നമ്മള് ചെയ ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ആവുമ്പോളല്ലേ കയുള്ളു
ആ ഫ്രീയാ അത് ശരി
അപ്പം കൊറേ അങ്ങനെ നോക്കിയത് അതിന് അങ്ങനെ പഠിക്ക കിയേനി ബെയ്സ്ബെയ്സ് ഓഫ് ഹെന്ന അർഞ്ഞാട്ട അതിന്റെ ഒരു ഴിഞ്ഞുഒരു ക്ലാസ് ന്നെ ഇന അപ്പ അത് നോക്കിയൊക്കെ ചെയ്തു പക്ഷെ കുറച്ച് ച്ചക്ക ഇങ്ങനെ റെഡി ആവ്ണ്ട് എന്നാലും പിന്നെ ഐമക്ക് നോക്കിയിട്ടൂല്ല അന്നാ ക്ലാസട് കഴിഞ്ഞിന്നല്ലാതെ
ഉം ടൈലറിങ്ങോ ഞാന് വർക്കൊന്നും ചെയ്യണില്ല മൈലാഞ്ചി ഞ്ചി പിന്നെ ഞാനാ ആദ്യേ നല്ലോൻ ഇട് ആയിരുന്നു പിന്നെ മോള് വലുതായാപ്പ ഇൻക്ക് മടിയാ ഞാൻ കയ്യാട്ടി കൊടുക്കലാ ഓളാ ഇട്ടരുന്നാണാ ഓള് വലു തായ ഓള് ഇടല് തുടങ്ങിയ ശേഷം പിന്നെ ഞാന് ചെയ്യൂല അപ്പൊ എനിക്ക് മടിയ ഓള് പത്താം ക്ലാസ്സില ആണേ
ഏഹ്
പത്ത് പഠിക്ക അപ്പൊ ഓളന്നെ അത്യാവശ്യം നല്ലോണം മയിലാഞ്ചിടും ഇന്നിലേറെ ഉഷാറായിട്ട് ഇടും
ഏ അപ്പൊ പിന്നെ
ഞാ വേഗ ഉം ഇത് ഓളെ എട്ത്ത് ഇവിടെ പെരുന്നാളക്കാവുമ്പോ എല്ലാരും വരും
ആഹ്
അയൽ വാസികളൊക്കെ ഞങ്ങള അയൽവാസികൾ ഭയങ്കര കമ്പനിയാ കേട്ടോ എല്ലാരും കൂടെ എല്ലാരും ഞങ്ങളെല്ലാരും കൂടെ ഒരു ദിവസം ഒരു വീട്ടില് അവിടെങ്ങനെ കൂടും നമ്മള് കത്ത് പാട്ടിൻ്റെ സമയത്ത് കത്ത്പാട്ടൊക്കെ ഞങ്ങള് ഫ്രൂസ് ഒക്കെ ഓരോരുത്തരും ഓരോരോ ഫ്രൂട്ട്സ് എത്ര എത്ര കണക്കിന് അങ്ങനെ കൊണ്ടേയ്ക്കാ ഞങ്ങളെല്ലാരും കൂടെ ഒരു വീട്ടില് യ്ത് അതൊക്കെ കൂട്ട് അങ്ങനെയൊക്കെ കൂടും ഞങ്ങള് ഇവരിങ്ങനെ ടൂർ പ്ലാനിങ് കണ്ട് ചായ കുടിക്കാ പോകും വെറുതെ നടക്കാ പോകും റോട്ടികൂടെ
ഏ നല്ല രസാണല്ലോ അങ്ങനെക്കെ ആവുമ്പോ ആഹ് ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല
ഞമ്മളും ആ വൈബിന് നിക്കണം ഇവിടുത്തെ ഇവിടുത്തെ അയൽവാസികളില് അധികം ഉണ്ടാണത് രണ്ടാളുന്നെ നിലേറെ കുറച്ച് പ്രായം കൂടുതല് ഇങ്ങട്ട് ഓര് പറയലന്നെ കുഞ്ഞോളക്ക ഞങ്ങളൊപ്പം കൂടിട്ട് പിന്നെ ഞാനും ഓള വൈബായി നമ്മള ഒക്കെ അറിം
ആഹ് ആ രസാണല്ലോ അങ്ങനെ ആവുമ്പൊ വെറുതെ നടന്നാലും മതി ന്നാലും നമുക്ക് രസാണല്ലോ മനസ്സിനൊരു സന്തോഷം ആഹ് അതന്നെ
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയും പറഞ്ഞു തമാശയും പറഞ്ഞ് ഓരോരുത്തര അങ്ങോട്ട് വര അങ്ങനെ അങ്ങനെ പാടത്ത് കൂടെ പോകുമ്പോട അടുത്തന്നെ പാടമൊക്കെ ഉണ്ട് തോടും പാടൊക്കെ ക്കെ മഴ പെയ്ത ഒന്നാവും വെള്ളം നിറഞ്ഞ
ല്ലല്ലെ ആഹ്
അപ്പൊ ഞങ്ങള അതൊക്കെ കാണാന് ആ വെള്ളത്തൂ ക്കൂടെ തട്ടിത്തെറിപ്പിച്ചൊക്കെ
ആ
അങ്ങനെയൊക്കെ ഞങ്ങള് ഇപ്പൊങ്ങനെ പറയാ എപ്പഴും നമുക്ക് പേ അയൽവാസികളൊക്ക പോണം നമുക്ക് ടൂറ് പോണം പോണം എന്നൊക്കെ പറയും അതിനിവിടുത്തെ വലിയ പുതിയാപ്പളക്ക് പുതിയാപ്പളാർക്കൊന്നും വലിയ ഇഷ്ടല്ല
ആഹ് അതാണ്ടാവാ പിന്നെ ഓല്ക്കേലയും പോവാ. നമ്മളെ ഏലെങ്കിലും പോയാ ഓല്ക്ക് പറ്റൂല.
പറ്റൂല്ല. ഇല്ലാത്ത സമയം നോക്കിട്ട് ഞങ്ങള് അങ്ങനെ എറങ്ങുംക ചെയ്യും. പക്ഷെ ഇറങ്ങിയാലും എന്നോട് പറയും. പിന്നെ വസ്ത്രധാരണ. ഉഷാറക്ക രീതിയിലാക്കിയാലും കുഴപ്പൊന്നുമില്ല. അധികം റോട്ടിൽ കൂടന്നും പോവണ്ട. എനലും ഞാൻ അങ്ങനെ പോട്ടന്നൊക്കെ പറഞ്ഞാ ആ പോയിക്കോ എന്ന് പറയും.
ആഹ
രസമാണ് എല്ലാരും കൂടുമ്പോളൊക്കെ. പിന്നെ മോളൊടുക്കും പോരൂല്ല. പിന്നപ്പോ ഞാൻ തന്നെ പോ മോള് വലതായോണ്ട് ഓല്ക്ക്. ഉം എനിക്ക് നാലാളുണ്ട്. രണ്ട് പെണ്ണും രണ്ടാണും.
ആ ആ
അപ്പൊ ഓള് പോരുല്ല. ഓളെ വീട്ടിലാക്കിട്ട് അങ്ങനെ പോ അത്ര്രസാ
ആ തന്നെ എല്ലാരുംണ്ടാവുമ്പോ രസമാണ് അതന്നെ ഒരു വൈബ് ആണ് വേറൊരു വൈബാ
വേറൊരു വൈബാ.
ഉം
ഇ പെരുന്നാൾ തലേന്നൊക്കെ അങ്ങനെത്തന്നെയാ. എല്ലാരും കൂടെ അല്ലങ്കിൽ പടക്കം പൊട്ടിച്ചിട്ടും, അതേ പോലെ ഒരു മരക്കളെ കൊണ്ട് കെങ്ങോട്ട് വരും. മോളെടുത്ക്ക് മയിലാഞ്ചിഇടന് പന്ത്രണ്ടരക്കൊക്കെ ഇവിടുന്ന് പോവ. എല്ലാരും കൂടി ഇരുന്ന് ഒരു കൈ ഇടും. അപ്പൊ പറയാ അന്റെ കയ്യിന്റെപ്പുറം മറിക്കും ഇവിടെ. പിന്നെ അടുത്ത കൈയ്യിൽ ഇടും അതിനെ അപ്പുറം മറിക്കും.
ആ മൈലാഞ്ചിട്ടാൽ തെകയൂല്ലല്ലോ നമ്മക്ക്.
ഉം അവള് അവൾക്ക് അങ്ങനെ, അവൾക്ക് പിന്നെ പൊരടിക്ക് അങ്ങനെ കൊറേ ഓളന്നെ പറയും. എനിക്ക് വയ്യ എണീക്കാൻ എനിക്ക് അവിടൊക്കെ വേദന ഉണ്ട്.
ആ കുറേ കഴിയുമ്പോ വേദന ആവും നമ്മളൊ കൊറെ നേരം ഇങ്ങനെ.
ഇരിക്കുമ്പോൾ ഉം അങ്ങനത്തെ പ്രശ്നൊക്കെ ഉണ്ട്. എന്നാലും അയൽവാസികളല്ലേ നമ്മുക്ക് നിരസിക്കാൻ പറ്റൂല്ലല്ലോ.
പറ്റു ല്ലല്ലോ ഓലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ത് ആവശ്യത്തിന്.
പിന്നെ ഞങ്ങളോടെ എനിക്കും പുതിയാപ്പൾക്കും കുട്ടികൾക്കും എല്ലാർക്കും. കും നാല് കുട്ടികൾക്കും എനിക്കൊക്കെ ആ ചിക്കൻ ബോക്സ് വന്നിട്ട്. ഞങ്ങള് ഇതിന്റെുള്ളുന്ന് പുറത്തിറങ്ങാഞ്ഞിട്ട് അയൽവാസികൾ ഒരോന്ന് വിളിച്ച് ചോദിക്കും. എന്തേലും കൊണ്ടരണോ. കഞ്ഞി വെച്ച് കൊണ്ടുവരണോന്ന്. എന്തെങ്കിലും വേണോ. അതേപോലെ ഈ അരിവേപ്പിന്റെ ഇലയൊന്നും നമുക്ക് പോയി പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇവല് അന്നാണെങ്കില് ചൂട് സമയം. എവിടെയും കിട്ടാനില്ല ഒക്കെ ഉണങ്ങിയ സമയം. എവിടയോ ഉള്ളോടത്ത് പോയിട്ട് ഞങ്ങക്ക് പൊട്ടിച്ചു ഇവിടെ ഞങ്ങളെ മതിലന്റെ അവിടെ വെച്ചു. അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോയി. ഞാൻ അവിടെ പോയി എടുത്ത കൊണ്ട് അവിടെ വെള്ളമൊക്കെ കാച്ചി കുടിച്ച് അയൽവാസിയോടെമ്മ എന്തിനും ഹെൽപ്പ് ആണവരാ ഞങ്ങള അടുത്ത് തന്നെ മറ്റ് മറ്റേ ഇതും ഉണ്ട്. കിക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവര് ഓരൊക്കെ തന്നെ നമുക്ക് പറ്റുന്നവരാ. നിങ്ങളായിട്ടൊന്നും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിന് പറ്റുന്ന ആളുകള് തന്നെ. ഞങ്ങള ചുറ്റ് വട്ടത്ത്ഒകൊക്ക അങ്ങനത്തോരു വേണം. ഉം ഞമ്മളെന്തങ്കിലും കുടുങ്ങുന്ന സമയത്ത് കശ്
ഏഹ പറയാനുണ്ടോ. അതെന്നെ ഏഎല്ലാം ചോദിക്കും പറയാ ഒക്കെ ചെയ്യാം അങ്ങനെ ആകുമ്പളേ.
ഓക്കൊ ചോയിക്കാനൊക്കെ പറ്റൂന്ന് നോര നിങ്ങളെ അവിടൊക്കെ എങ്ങനെയ. അങ്ങനെ
ഇവിടെ അങ്ങനൊക്കെതന്നേണ്. പക്ഷെ വല്യ ങ്ങനെ വല്യരട്പ്പൊന്നുല്യന്നാലും. കൊഴപ്പല്യ അങ്ങനട് പോവാ ഇല്ല അങ്ങനൊന്നുല്ല വല്യന്നാലും കൊഴപ്പല്ല്യ നല്ലതെന്നേണ് ഏഹ് വടെ അങ്ങൻത്തതൊന്നുല്ല്യ ങ്ങള് പറഞ്ഞാരി അത്രങ്ങട്ട് അത്രതൊന്നുല്ല
ഞാന് നൈബർ ഹുഡ് ർഞ്ഞാണ്ടൊര് ഒരു ഗ്രൂപ്പൊക്കെണ്ടാക്കിട്ടെല്ലാരും. ഞങ്ങളെ ചിറ്റൊട്ടത്ത്ള്ള ഒര് നാല ന്റയൽവാസി എന് പറയും പിന്നെ എന്തേലൊക്കെ പ്രധാനപ്പെട്ട ക്കെണ്ടെങ്കില് ഷെയറെയ്യാ. ആരേലും മര്ച്ചാല്ണ്ടെങ്കി ഷെയറെയ്യും. അല്ലെ എവിട്ക്കേലും പോവാണെങ്കി ഞങ്ങളയ്ല് പറിം. ഞമ്മക്ക് ഇന്ന് വൈകുന്നേരം അങ്ങട്ട് പോവല്ലേ ഇങ്ങട്ട് പോവല്ലേ. അത് കുടിക്കാൻ പോ അത് കുടിക്കാൻ പോവാക്കെ പറിം അങ്ങനൊക്കെ ഗ്രൂപ്പൊക്കെണ്ടായാല്
ആഹ് അങ്ങനത്തൊക്കെ രസാണ് ഗ്രൂപ്പിലെ കൊർ
അല്ലെങ്കി ഒരാളെ കാണാഞ്ഞാ ചോയ്ച്ചാ പറയും ഔ ങ്ങള് പോള മാത്രം ചോയ്ക്ക്ണെന്താ? ങ്ങക്കോളെ പറ്റുള്ളൂ അങ്ങനൊക്കെ അങ്ങനൊക്കെ ചോയ്ക്കുന്നന്. ഉം രസാണറിയ് ഗ്രൂപ്പ്‌ ഒക്കെ എല്ലാരും ഒരേ മൈന്റ്ള്ള ആയതോണ്ടെ പിന്നെ ഞമ്മളെന്ത്‌ ആ പിന്നെ എന്ത് ഞങ്ങള് പറഞ്ഞതാ ആദ്യെ ഗ്രൂപ്പില് നമ്മളെന്തും പറയും. പക്ഷെ ആരും ഇന്നെ അങ്ങനെ പറഞ്ഞു അങ്ങനെ തോന്നാൻ പാടില്ല.
അതല്ല അയ് തമാശ്ശേല് നമ്മള അതെന്നെ ആ ങ്ങനെ പറയണം അല്ലാഞ്ഞാ ചെലോൽക്കത് കാര്യത്തിലാവോയ്‌
ഉം
ആഹ് ചെലോല് യാര്ച്ചും കാര്യത്തിലാണ് പറിണെന്നൊക്കെ.
ഉം അയോണ്ടെല്ലും എന്തും പറയാ
ആഹ് ആഹ് അങ്ങനൊന്നുല്ല. എന്നും അങ്ങനെന്നെ ആവട്ടെ
അതെന്നെ അങ്ങനെ തന്നെ അടെ ഹസ്ബൻഡ് ണ്ടോ?
ആഹ് വടെണ്ട് എട്ക്ക് ഓൽക്ക് റൂഫിങ്ങിന്റെ വർക്കാ വാർപ്പിന്റെ മോള് ഉം ഉം
വന്നീല്ലേ?
പോയി വന്നതാ
ഏ അയ് ശരി.
വൈകുന്നേരം വരും രാവിലെ നേരത്തെ പോവും
ആഹ്. രാവിലൊരു ഏഴ് മണിക്ക് പോവും.
ആഹ്
പിന്നെ ആ ചെലേപ്പൊ നേരത്തെ വരും ചെലേപ്പൊ നേരം വൈകി വരും ങ്ങനെ പലെ ടൈമു ആണ് പിന്നെ ടൈമൊന്നുല്ല ന്ന്പ്പൊ കൊർച്ച് നേരത്തായി
ആഹ്
ലോങ്ങൊക്കേണെങ്കി കൊർച്ച് നേരം വൈകും
ഏ ലോങ്ങ്ള്ളതൊക്കെട്ക്കുലേ?
ഓ എല്ലുട്ക്കും.
ക്കാരുണ്ടാവും കൂടെ
ആഹ്. വേറീണ്ട് ആൾക്കാര് ഹെൽപ്പേയ്സൊക്കെണ്ടാവും
ആഹ് ആഹ് ആഹ്
ഓരൊക്കെ ചായുട്ച്ചോ?
ഇല്ല ചായക്ക് വെച്ചിട്ടേള്ളൂ ക്കള് കൊർചെയ്ഞ്ഞാ അഞ്ചണിക്കാവും വരണെങ്കില് അപ്പൊത്ത്ന് മെലക്കട്ടേ ചായകുടിക്കൊള്ളു മെലെകി നിസ്കാരക്കെഴിഞ്ഞിട്ട്
ഏഹ ശരി
നിനക്ക് അങ്ങനെ ഇഷ്ടം ആദ്യ അങ്ങനെ ചേലാക്കിയൊണ്ട് ഓല്പിന്നെ അങ്ങനെ ചെയ്യുള്ളു അപ്പൊ പിന്നെ പിന്നെന്നുല്ല ആ ആയിക്കോട്ട